കേക്കുന്നുണ്ടോ
ആഹ കേൾക്കന്ന്ണ്ട് സുഖണ
ആഹ സുഖാണ്
ആ ഫുഡൊക്കെ കഴി ആഹ ഞാൻ ബിരിയാണി കഴിച്ചായിരുന്നു
ആഹ ഇല്ല കഴിച്ചില്ല കൊ റച്ച്കഴിഞ്ഞ് കഴിക്കാം
ആണല്ലേ പിന്നെ എന്തെ ടുക്കുന്നു
ഞാ നെ കൊറച്ചു നേരായിട്ട് ഉറങ്ങായിരുന്നു ഇപ്പ എണീറ്റി ട്ടേ ഉള്ളു
ആ ഞാന നല്ല ഉറക്കായിരുന്നു വൈകി ഞാനിപ്പോകൊറച്ചുള്ളൂ എണീട്ടിട്ട് ആഹ് വന്നതേനു
ആഹ മഴയുണ്ടോ അവിടെ
അല്ല ഇവിടെ മഴയൊന്നുല്ല രാത്രി എപ്പോഴാ ഫുഡ് കഴിക്കുന്നേ
രാത്രിഒരു ഒമ്പത് മണി ഒക്കെ
ആണല്ലേ എന്തായിർന്നു അവിടെ സ്പെഷ്യല് കഴിക്കാൻ
പിന്ന ചോറ്ണ്ട് ചെമ്മീൻ കറിണ്ട് ചെമ്മീനും കടക്കയും ഫ്രൈ ഉണ്ട്
ഓ ചെമ്മീൻ ഭയങ്കര ഇഷ്ടന്ന് തോന്നല്ലോ
ആഹ അതെ അതെ ചെമ്മീൻ ഇഷ്ടാ അങ്ങനെ മനസ്സിലായി
അല്ലെ ചെമ്മീന്റെ ഒരുപാടായിട്ട് ഉള്ളതോണ്ട് ചോദിച്ചത
ആ ഓ അതെതെ പിന്നെന്താ ഫങ്ഷൻ എന്തെങ്ക ഉണ്ട് ന്നോ
ഇല്ല ഇന്ന അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ക്ഷന് കാര്യങ്ങളൊന്നും ഇല്ല ആ പിന്നെ സിനിമയൊക്കെ കാണാൻ പോയോ ദൃശ്യം മൂന്നൊക്കെ കാണാൻ പോയോ
ഇല്ല കാണാൻ പോയിട്ടില്ല
ആ ഞാൻ ആ ഞാൻ ഇന്നലെ രാത്രി കണ്ടായിരുന്നു
ഉം എങ്ങനെുണ്ട്
ആഹ നല്ല മൂവിയാണ് ദൃശ്യം ഒന്നും രണ്ടും എത്ര നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടവോ അതേ അളവ് തന്നെ ആായിരിക്കും ദൃശ്യം മൂന്നു പക്ഷെ ഒരുപാട് നമ്മള് എക്സ്പെക്ട് ചെയ്ത് പോകരുത് പക്ഷെ സിനിമ അടിപൊളിയാണ് ജിത്തു ജോസഫ് ഒക്കെ നല്ല രീതിയിൽ റൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്
ആണല്ലേ ഓ ഇതോടെ ഒരു എന്ഡിങ് ഉണ്ടോ ഇതിന്
അത് ലാസ്റ്റ് കണ്ടിട്ട് എനിക്ക് തോന്നില്ല
കന്ന ഓ പിന്നും പാർട്ടുണ്ടോ
ആഹ ദൃശ്യം ഫോർ വരാം പക്ഷെ ദൃശ്യം ഫോറ് വരൂന്ന് തോന്നില്ല കാരണം ഇപ്പ തന്നെ അത് ഓക്കെയാണ് ന നാലാമത് വന്നാ ചിലപ്പോ അതിന്റെ ഇമ്പാക്ട് പോയന്നിരിക്ക ഇപ്പൊ നൂറ് കോടി എന്തോ ക്ലബ്ബിൽ കേറി
ആഹ ചിലരൊക്കെ പറയുന്ന ലാഗാണ് എന്നൊക്കെ പറഞ്ഞു ആന്നല്ല അല്ലെ
ലാഗ് എനിക്ക എങ്ങനെ ലാഗ് തോന്നില്ല ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ആ ഒരു ഒരു ഡ്രാമ പോലെ നമ്മള് പക്ഷെ ഇൻട്രസ്റ്റയോടെ ഇങ്ങനെ ഇരുന്ന് കാണാം പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പത്തേെ ഇൻട്രസ്റ്റ് കൂടും കുറച്ചും കൂടെ കാരണം ആ അതില് കാണുമ്പോ നമ്മുക്ക് കുറച്ച് ഇമ്പാക്ട് നമുക്ക് കുറച്ച് കൂടും സെക്കൻഡ് ഹാഫില്
ഉം
എനിക്ക് പൊതുവേ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇടക്ക് ഇറങ്ങുന്ന മി സിനിമയും അടിപൊളി ആയത് കൊണ്ട്പ്പോ കാണുന്നുണ്ട്. പക്ഷെ വിരടി കണ്ടില്ല അത് കണ്ടാ
ആഹ വിരടി കണ്ടില്ല കാണണെന്ന്ണ്ടേര്ന്ന് ഇനിയിപ്പോ ഒ ടി ടി വരുമ്പോ കാണാം
അതെ അതെ പിന്നെ മോഹിനിയാട്ടോക്കെ കണ്ടോ?
ആഹ മോഹിയാട്ടം കണ്ട്. അത് സൂപ്പർ സിനിമ കൊറേ ചിരിച്ച് ആഹ
ഭരതനാട്യം ഒന്നേ ഭയങ്കര ഇഷ്ടായിരുന്നു ആ സിനിമ, ഭയങ്കര ഇൻട്രസ്റ്റ് ച്ചോടെ ചിരിച്ച് നല്ല രീതിയിൽ കണ്ട സിനിമയാണ് പക്ഷെ ഭരതനാട്യം ടു പക്ഷെ അതിലും അടിപൊളിയാണ്, അതിനകത്ത് ബേബിജീൻ
മറ്റേനെക്കാളും സൂപ്പർ
ഉം
പിന്നെയും പിന്നും കണ്ടിരിക്ക
ഉം ഇനി മൂന്നാം പാർട്ട് വരുമോന്നൊന്നും അറിയില്ല വന്നാലും ഹിറ്റ് ആവുവായിരിക്കും. കാരണം അതുപോലെല്ലേ എടുത്ത വെച്ചത് പിന്നെ വീ വീട്ടില് എന്തേലും ഫംഗ്ഷന് കാര്യങ്ങളാണന്ന് പോയോ, പൊറത്തോട്ടാണെ പോയോ
ഇല്ല ഇല്ല വീട്ടിലിന്നൊന്നും പരിപാടിയൊന്നുമില്ല പോണം വീട്ടില്
ഹലോ
ആ ഇന്ന് ഫുള്ള് വീട്ടിലായിരുന്ന്
ബിസിയിലോ കാര്യങ്ങളിലോ ആണോ?
അല്ല കേക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് എടക്ക് എന്തോ ഒരു ശബ്ദം കേട്ടോണ്ട് രിക്കുണു
ഓ അത് ശരി ഉം
പിന്നെ ഉച്ചക്ക് എന്താ കഴിച്ചെ?
ഉച്ചക്ക് ഇതന്നെയായിരുന്ന് ആഹ് കെടക്കാനായോ?
ആല്ല ഇപ്പ എന്തായാലും കെടക്കൂലല്ലോ, കിടക്കാനെരു രാത്രി ആവൂലോ, ഒരു പത്ത് പത്തരക്കെ ആവുമ്പോഴേക്ക് കിടക്കണം
ആഹ രാവിലെ നേരത്തെണീക്കൊ?
ആ ഇല്ല ഇല്ല പക്ഷെ ഒമ്പത് മണി ഒമ്പതരക്ക് മുമ്പ് എണീക്കണം
ആഹ
ആ ന്നാലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ
ആ, ന്ന് രാവിലൊക്കെന്തയിരുന്ന് ഫുഡ്?
രാവിലെ എന്തായിരുന്നു കഴിച്ചേ.. രാവിലെ ഉപ്പുമാവും പഴവും പാലുവാ കുടിക്കല്
ഓ ഓ ഓ
ച്ചക്ക് കഴിച്ചില്ല. രാത്രി ബിരിയാണിയ കഴി അത് നമുക്ക് ഒരാള് കൊണ്ടു തന്നതായി
ആ ആ അത് ശരി വീടിന്നടുത്താ
ഏ ആ അതെ
ആ
ങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു
ഉം. പ്പ വെക്കേഷനൊക്കല്ലേ എവിടേം പോവുന്നൊക്കെ ഉണ്ടോ
വെക്കേഷന് വെക്കേഷനാണെന്ന പേരുണ്ടായിലും നല്ല ജോലിത്തിരക്കാണ്
ഓ
നമ്മളെ ഹ്‌ വർക്കൊക്കെ ഒന്ന് തീർന്നതേ ള്ളു കുറച്ചയിനെ ഉടനെഅടുത്തവർക്കിലോട്ട് കേറേണ്ട ടൈമ് ഒക്കെ ആകുന്നുണ്ട് ഓന്റെ വെക്കേഷൻ ആകുമ്പോ അങ്ങനെയിരിക്കും ല്ല അ അത് കൊറച്ച് പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോ കിട്ടത്ത് ത്തതെയുള്ളു
ആഹ ആഹ ആഹ് ശരിയാ
എവിടെയങ്കിലും ഒക്കെ പോകണമെന്ന്ണ്ട് പക്ഷെ ഇപ്പോ അടു പ്പ ആരുല്ല കൂട്ടുകാരും കാര്യങ്ങളും നമ്മുക്ക് കി ല്ലാത്തത് കൊണ്ട് പിന്നെ
ആ ആ ആ ഒറ്റക്ക് പോവാനൊരു മടി ലിലേ
ഒറ്റക്കിപ്പ എവിടെ പോവാന ഒറ്റ ഇപ്പ ആയാലും ഫുഡഴിക്കാൻ ഒറ്റക്ക് പോകാനൊരു സു ഇല്ല ല്ല
ആ ആ ആ
അവിടെ എവിടെേലും പോവാൻ പൊറത്താണോ പോവാൻ പ്ലനുണ്ടോ
ഇവിടെ ഇനിപ്പം പുറത്തൊന്നും പോവാനൊന്നും പ്ലാനൊന്നുംണ്ടാവില്ല എന്തെങ്കിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടീട്ട് കൊറച്ചു ദിവസം കൊണ്ട് ഇറങ്ങണംന്ന് വിചാരിക്കുന്നു
ആണോ എന്തൊക്കെയാ വാങ്ങിക്കുന്നേ
അല്ല അങ്ങനെയല്ല കുറച്ച് ഡ്രസ്സ് കാര്യങ്ങള് പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ എന്തെങ്കിലോക്കെ
ഓ ഓ ഓഓ
ഉം തെ
അവിടാ വൺ വൺ കെ ജിക്ക് ട്രിപ്പിൾ നയൻ വരുന്ന ഓഫർ എന്തെലും ഉണ്ടായിരുന്നോ
ആഹ ആ ഇവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ കിട്ടുന്ന ഇണ്ട്
ഉം
എനിക്കും എനിക്ക് ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കാണ് പൂവാനൊക്കെ
ഉം ഉം ഉം ഇവിടെ കൊറെ സ്ഥലംണ്ട് പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കലില്ല ചിലപ്പോ ഉം അങ്ങനത്തെ തുണിയൊക്കെ ചിലപ്പം വല്യോരു ക്വാളിറ്റി ഉള്ളതോ ചിലപ്പോ നമുക്ക് ഇഷ്ടായി കൊള്ളണംന്നില്ല
ആഹ പക്ഷെ എന്നാലും നമ്മളീ പൊറത്തൊക്കെ ഉള്ള ടോപ്പിന്റെ ഒക്കെ വെല അത്രല്ലേ ആവുള്ളൂ ചെറിയ ചെറിയ ടോപ്പ്
ഉം ഉം ഉം ഉം ഉം ഉം പിന്ന എന്തൊക്കെയാ
പിന്നെ പിന്നെ എന്താ വീട്ടിലെല്ലാവർക്കും സുഖാണോ അവരൊക്കെ ഹെൽത്ത് ഒക്കെ എങ്ങനുണ്ട്
കൊഴപ്പൊന്നുല്ല
ഉം പിന്നെ ഗ്യാസിന്റെ പ്രശ്നണ്ടോ സിലിണ്ടർ ഒക്കെ
ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നൊന്നുംല്ല ഇപ്പൊ
ഓ മഴണ്ടോ അവിടെ തണുപ്പാണോ ചൂടാണോ
ത ഇന്ന് രാവിലെ മഴ പെയ്തിരുന്നു പക്ഷെ അങ്ങനെ അതിനനുസരിച്ച് തണുപ്പില്ല ചൂട്ന്നെയാണ് മെന് അവിടെയോ ചൂടാണോ
ആ ഇവിടെ തണുപ്പാണ് ഇവിടെ വെയിലൊക്കെ വരുന്നുണ്ട് മഴയും പെയ പക്ഷെ രാത്രി സമയ ആവുമ്പോ കുറച്ച് തണുപ്പ്
ഓ ഓ രാവിലെയൊക്കെ മഴ പെയ്തിരുന്നു പക്ഷെ അതിന്റേതായ കുറച്ച്ു തണുപ്പ് രാവിലെരുന്നു പക്ഷെ ഉച്ചക്കൊന്നും വല്ിയൊരു സുഖ ഇല്ല
ഓ പിന്നെ ഇവിടെ ഈ സമയത്തൊക്കെ ഒരു ആറ മണി സമയത്തൊക്കെ ഇവിടെ ആകാശം ഒക്ക കാണാൻ നല്ല പാട്ടിയാണ്
അതെതെ ആഹ നോക്കലണ്ടല്ലോ രണ്ടു ദിവസായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു
ആഹ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഇവിടെ അടുത്ത് മല മലയും കുന്നൊക്കെ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല ന ല്ല ഭംഗിയുള്ള സാന
ആ
അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ചായൊക്കെ കുടിക്കുന്നത് അപ്പം നല്ല ഉണർവൊക്കെയാണ് ഉം
മഴയൊക്കെ ഇണ്ടോ അവിടെ പെയ്യലുണ്ടോ?
ആ മഴ ഇടക്ക ഇടക്ക് പെയ്യും ഇടക്ക് പെയ്യൂല പിന്നെ ഇടിയും മിന്നലും..... ക്കെ ഉണ്ട് നല്ല രീതിൽ രാത്രിയൊക്കെ ആവുന്ന സമയ... ഇന്നലൊക്കെ നല്ല ഇടിയും ഏ..... മിന്നലൊക്കെ ഉണ്ട് ഇവിടെ മഴ കുറവായിരിക്കും ഇടിയും...... പ്രശ്നം. കറണ്ട് പോവലേ ഉള്ളൂ ജോയ്. പിന്ന ചെലപ്പോണാക്കും ചെലപ്പോണാക്കില്ല.
ആഹ ആഹ പാമ്പിന്റെ ശല്യൊക്കെ ഉണ്ടോ?
പാമ്പ് ആഹ പാമ്പക്ക വടെ കുറേണ്ട്. നമ്മള് കാണുന്നില്ല പക്ഷെ എന്നാലും നമ്മള് ശ്രദ്ധിക്കാം. എപ്പഴാ പ്രശ്ന ആവ്വാന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴാ കിടക്കുന്നേ?
ഞാനിനിപ്പം ആ നേരം ഉറങ്ങിയത് കൊണ്ട് ചിലപ്പോ ലേറ്റ് ആവും.
ആഹ നല്ലേ ആ എന്നാ ശരി പിന്നെ എപ്പോഴേലും ഒക്കെ വിളിക്കാ.
ആഹ ആയിക്കോട്ടെ ശരി ശരി.